കേൾക്കാമോ
ഹലോ
ഹലോ കേക്കാമോ
ആഹ് കേക്കാടി
ആഹ് പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞോ
ആഹ് ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെയിരിക്കുന്നു
ആഹ് എന്ത് ചോയ്ക്കാൻ വന്നേ ആഹ്
പിന്നെ നീ കേക്ക് ഉണ്ടാക്കാറുണ്ടോ ഇപ്പം
ആഹ് ഉണ്ടാക്കാറുണ്ട്
ഇപ്പം സെയിലിംഗ് ഒക്കെ ഉണ്ടോ
ആഹ് ഉണ്ടാക്കും വിക്കും ഇങ്ങനെ നേരത്തെ പറയുന്നവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും
ഉം ഡിസൈനിങ് നീ തന്നെയാണോ ചെയ്യുന്ന
ആന്ന് ന്ന് ഡിസൈനും ഞാൻ തന്നെയ ചെയ്യുന്നേ കൂടുതലും ഒന്നെങ്കി ആരെങ്കിലും പറയും ഇ ഇന്ന ഡിസൈൻ ചെയ്ത് തരണേ എന്ന് ചിലപ്പോ അയച്ചു തരും അങ്ങനെ അയച്ചു തരുവാന്നെങ്കിൽ അത് ചെയ്ത് കൊടുക്കും ഇല്ലെങ്കിൽ പിന്നെ തന്നെയൊക്കെ ചെയ്യാണ്
ആഹ് നമ്മടെ ഇഷ്ടത്തിന് ഫ്രീ ആയിട്ട് തരുന്നത് അല്ലേ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് തെരോ അറിയാലോ
ആഹ് അങ്ങനെ പറയുന്ന നമ്മുടെ ഇഷ്ടത്തിന് അങ് ചെയ്യും
ഇപ്പം ചെയ്ത് ചെയ്ത് സ്പീഡ് നല്ല സ്പീഡ ഉണ്ടോ
ആഹ് ഉണ്ട് സ്പീഡൊക്കെ ഉണ്ട് എന്നൽ നമ്മൾ കുറച്ചു കൂടി ശ്രദ്ധിച്ചായിരിക്കും ചെയ്ങ്ങനെ ചെല കേക്കിനൊക്കെ നല്ലാ ഫിനിഷിങ് വേണ്ടാന്ന കേക്ക് ഇണ്ട് ചെല ഡിസൈനൊക്കെ തെരുവാന്നാങ്കി അതൊക്കെ കൊറച്ചു പാടാരിക്കും അത് പോലെ തന്നെ ചെയ്തെട്ക്കാന് അപ്പേ അത് നമ്മള് പയ്യേ ചെയ്യത്തോളൂ
പിന്നെ പൊറത്ത് കേക്കിൻ്റെ അതേ റേറ്റ് തന്നെ ആരിക്കത്തില്ല്യയോ
ആണ് പിന്നെ അത്രയും അങ്ങ് മേടിക്കാറില്ല കൊറച്ച് കൊറവായിരിക്കും മേടിക്ക്ന്നേ പിന്നെ ഓരോ കട അന്സരിച്ച് അവരും ചെലപ്പം ഈ ഒരുപാട് സെയില് ഇല്ലാത്ത കടയൊക്കെ ആന്നേങ്കി അവര് ചെലപ്പോ ഇങ്ങനെ ആഹ് ഓഫറിനൊക്കെ ഇട്ട് കൊടുക്കും രണ്ട് കേക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ അവർക്ക് ആന്നെങ്കി അത് നഷ്ടം വരത്തില്ലാ കാര്യം അവര് ബോർമെയില് ഒര്മി ചങ്ങ് ഒണ്ടാക്കു ആയിരിക്കും ഒറ്റ് ട്രിപ്പിന് അപ്പൊ അവർക്ക് അങ്ങനെ നഷ്ടം വെരത്തില്ലാ എത്ര രൂപയ്ക്ക് കൊടുത്താലും നമ്മക്ക് പിന്നെ അത്രയും നഷ്ടത്തി കൊട്ക്കാൻ പറ്റാത്തില്ല എന്നാലും വല്ല്യ വെലക്കൊന്നും അങ്ങനെ കൊട്ക്കാറില്ലാ ഞാൻ കൂട്തലും ആഹ് ആഹ് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റ് പറ്റ്ന്നാ രീതിലാ വെലയൊക്കെ ഇട്ടേക്ക്യാന്നേ
പിന്നെ നിന ആഹ് പറഞ്ഞോടാ നീ പറഞ്ഞോ
അല്ലാ പൈ ഭയങ്കര കാശോള്ളവരൊക്കെ ആണെങ്കി അങ്ങനെ നോക്കത്തില്ലാ വെല അങ്ങനെ നോക്കത്തില്ലാ നിങ്ങാടെ ഇഷ് ഷ്ട്ടത്തിന് ഇത്ര കിലോ വേണം നല്ലാ കേക്ക് ചെയ്യണം അത്രേ പറയത്തോള്ളൂ നല്ലാ ഫ്ലേവറ് ആയിരിക്കണം എന്നേ പറയത്തോള്ളൂ അങ്ങനെയൊക്കെ ഒള്ളവർക്ക് ക്കെ ഫ്രീയായിട്ട് ഇങ്ങ് ഇങ്ങെനെ എന്തെങ്കിലും ആഡാേൺ ചെയ്തിട്ട് ഇങ്ങെനെ ചെയ്ത് കൊട്ക്കും
ചെയ്ത് കൊടുക്കും ആഹ് നീ ഓവൻലാണോ ചെയ്യ്ന്നത് അതോ അല്ലാതെ ബേക്കെയ്ത് എട്ക്കുവാണോ
അല്ലാതെ ഞാ ഞാൻ ഗ്യാസിന്റെ മോൾലിങ്ങെനെ പാ നമ്മടെ ചരുവം ഒണ്ടെല്ലോ ചരുവും വെ ച്ചിട്ട് അതിനാത്ത് മണല് നെരത്തിയിട്ട് റിങ്ങ് വെക്കും റിങ്ങിനാത്ത് നമ്മെടെ പാത്രം ഏഹ് കേക്ക് ഒണ്ടാക്ക്ന്നാ പാത്ര ഒണ്ട് ഓരോ ഷെയ്പ്പിലാെള്ളത് കേക്ക് ഏഹ് ബേക്ക് ബേക്ക്യെയ്യാൻ വേൺ ട്ടയ്ന്റെ അകത്തോട്ട് പത്ത് ഏഹ് ഒരു ഒരു മണിക്കൂറ് മുക്കാ മണിക്കൂറൊക്കെ എട്ക്കും ഒര് കേക്ക് വേവാൻ
അപ്പൊ ത്രിം ഗ്യാസ് ങ്ങെനെ തെല്ലേ
ആഹ് ഗ്യാസ് തീരും പിന്നെ ഇപ്പം ഞാൻ ഓവം വേടിച്ചിട്ടുണ്ട് ഓവനാത്തും ഒണ്ടാക്കും
അല്ല എനിക്കാേന്ന്ന്നു കൊറച്ചൂടെ ബെറ്റർ ഓപ്ഷൻ ഓവനാണെന്ന് തോന്ന്ന്നു
ആഹ് ഗ്യാസ്ന് ഇപ്പം വെല കൂട്തലായതോണ്ട് ഇപ്പം ഓവനാണ് കൂട്തലും ചെയ്യ്ന്നെ ഗ്യാസ്‌ലങ്ങെനെ വെക്കത്തില്ല പക്ഷേ എനിക്ക് ഗ്യാസ് വെക്ക്ന്നതാ കേക്കാ ഇഷ്ടം
അത് ചെയ്യാന്
ആഹ് കൊറച്ചൂടെ എനിക്ക് തോന്ന്ന്നു സോഫ്റ്റ്നെസ്സ് കൊറച്ചൂടെ കൂട്തല് ഗ്യാ സി വെക്ക്ന്നതാന്ന് ഉം പർഞ്ഞ് പശേ രണ്ടും ഒരേ പോലാെക്ക്യാണ് പക്ഷേ എന്നാലും കൊർച്ചൂടെ ടെക്സ്ചർ എനിക്ക് നല്ലായിട്ട് തോന്നിയത് ഗ്യാസി വെക്ക്ന്നെയാ അതോണ്ട് കൂട്തലും ഗ്യാസിലാ വെക്ക്ന്നേ
അതാണ് ഉം കൊഴപ്പല്ല പരേ ഗ്യാസിന് വെല കൂട്തലും പിന്നെ ഈ ഒര് മണിക്കൂറ് വീതം പോവ്മ്പഴ്ത്തേക്ക് ഇപ്പൊ ഒരു മൂന്ന് കേക്ക് അല്ലെ നാല് കേക്കെക്കെ ഉണ്ടാക്ക്മ്പഴ്ത്തേക്ക് അത്രേയും സമയം ഗ്യാസ് താവു അല്ലേ
അതാണ് അത് അത് ആ സമയത്തൊക്കെ ഭയെങ്കെര പാടാര്ന്നു അത് നമ്മടെ കോ കൊറോണാ സമയം ഉണ്ടല്ലോ ആ സമയത്തായിര്ന്നു എനി ക്ക് നല്ലായിട്ട് കേക്ക് കേക്ക് തൊടങ്ങിയത് ആ സമയത്താണ് കേക്ക് ഒരുപാട് വിറ്റ് പോയതും ആ സമയത്താർന്ന് അപ്പൊ ഇങ്ങെനെ ഒരുമിച്ച് പെ ട്ടെന്ന് ഒര്പാട് കേക്ക് വെക്കെണമായിര്ന്നു അപ്പൊ അത് കൊറച്ച് പാടായ്ര്ന്ന് നമ്മളിങ്ങെനെ ഒരുമിച്ച് ഒരുമിച്ചെട്ക്കാന് അങ്ങെനെ ഓരോന്നോരോന്നേ ണ്ടാക്കാൻ പറ്റു
അതാ ഒരേ സമയം ഓരെണ്ണവല്ലേ ഒണ്ടാക്കാൻ പ റ്റൂ ഒര് മണിക്കൂർല്
ആഹ് ആന്നാന്ന് ഇപ്പഴും ഓവനാന്നെങ്കിലും എ ചെറിയ ഓവനാണ് വേടിച്ചേ ന്നാലും ഒരെണ്ണെ വെയ്ക്കാൻ പറ്റു ഒ ഒരു സമെയെ ത്ത് ഉം കൊർച്ച് വല്ല്യ ഓവനാന്നെങ്കി വല് രണ്ട് മൂന്നെണ്ണം വെക്ക ഉം
ഇതു പക്ഷേ കൊഴപ്പ ഇല്ല പിന്നെ ഈ ഇപ്പഴ് ത്തേയും ഗ്യാസിന്റെ ഇഷ്യൂ കൊണ്ട് ആന്ന് ബുദ്ധിമുട്ട് വര്ന്നത്
ആഹ് അതേ ഒള്ളു വിഷെയം
ഗ്യാസ് വീട്ടീന്ന് എട്ത്ത് തരുവാണോ അതോ നീ ആയിട്ടങ്ങ് വാങ്ങിക്കാൻ വാങ്ങിക്കുവാന്നോ
എങ്ങെനെ എന്തുവാ?
അല്ലാ ആഹ് ഗ്യാസ് അല്ല ഇപ്പം വീട്ട്ലേട്ട് എട്ക്ക്ന്ന ഗ്യാസ് നീ അങ്ങ് യൂസെയ്യുവാണോ അതോ നീയായിട്ട് പെയ്മെന്റ് കൊട്ത്ത് ഗ്യാസ് എട്ക്കുവാണോ?
ഇല്ല അത് ഒര്മിച്ച് എട്ക്കത്തതെ ഒള്ളൂ എന്തെ ചെല പ്പം ഞാനെട്ക്കും അല്ലെങ്കി അവ് അച്ഛനും അമ്മേ ആരാ എട് ക്ക്ന്നത്‌ വെച്ച അവരെട്ക്കും അങ്ങെനെ അല്ലാതെ, അങ്ങനെ അതിലങ്ങനെ കണക്ക് പറഞ്ഞിട്ടൊന്നു - ല്ല ഞാൻ ഇതുവരെ, അവര്- കണക്ക് ചോദിച്ചിട്ടില്ല. പിന്നെ ന്നാള് ഓവനൊക്കെ ഒരുപാട് ഇങ്ങനെ- കത്തിച്ചപ്പേത്തിന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് കരണ്ട് ബില്ല് അങ്ങ് അടച്ചേക്കണേ ന്നൊക്കെ
ഉ. അത് ശരിയാ. ഓവൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൂടും ഗ്യ ഗ്യാസിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് തീരും.
ആഹ് ഇപ്പം ഞാൻ കൂടുതലിപ്പൊ ഓവൻ ന്നകത്താരുന്നു വെക്കുന്ന കാര്യം ഗ്യാസ് ഇപ്പ കിട്ട
കിട്ടാനില്ല ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരു മാസം ഗ്യാപ് ഉണ്ടല്ലോ?
ആഹ് ഉണ്ട് ഉണ്ട് വിളിച്ചാലും- ആ വിളിച്ചാലും കിട്ടത്തില്ലായിരുന്നു. കോള് ബുക്കിംഗ് ആവുന്നില്ലായി- അപ്പൊ അമ്മയ്ക്കങ്‌ ടെൻഷൻ ആയി നമുക്കിനി ഗ്യാസ് കിട്ടിയില്ലെങ്കിലോന്നൊക്കെ? അങ്ങനെ പിന്നെ ഓവനിൽ പോയ ഓവനിലാ ഉണ്ടാക്കുന്നത് കൂടുതൽ
ആ കുഴപ്പല്ല
ആഹ് ഇപ്പം പിന്നെ ഇടക്കിടക്ക് കിട്ടുന്നുള്ളൂ കേക്ക് എന്നാലും കൊഴപ്പല്ല എന്താ- പോക്കറ്റ് മണിക്ക് എടുക്കാ നമുക്ക്-
ആഹ്
അല്ലാതെ എന്തെങ്കിലും, പരീക്ഷക്കൊക്കെ അയക്കാനും- ഒക്കെ പൈസ വേണല്ലോ
അപ്പൊ പിന്നെ കൊഴപ്പല്ല
ഉം ഞാനിപ്പ ട്യൂഷനോട് എടുക്കാത്തോണ്ട് എനിക്ക് ഇത് ഇത- ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നത് നമ്മുടെ സ്വന്തം നമുക്കിപ്പൊ ഒരു ഉടുപ്പ് മേടിക്കണമെങ്കിൽ തന്നെ പൈസ വേണ്ടേ?
അതാ ഇപ്പൊ ഇപ്പൊ ഏറ്റവും വലിയ ഇതന്തഴിഞ്ഞാ നമ്മളുടെ ആവശ്യത്തി- ത്തെക്കാട്ടി കൂടുതൽ ഇപ്പം കല്യാണം പാല് കാ - ചച് കല്യാണം, പാല കാച്ച് ഇത് മാത്രേ ഉള്ളൂ.
ഇപ്പ കൂടുതലും അതാ കല്യാണം അല്ല നമ്മൾ എല്ലാത്തും എല്ലർക്കും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഗിഫ്റ്റ് കൊടുക്കാതെങ്ങെന ചെല്ലാൻ ഒരു ബുദ്ധിമുട്ട്
അയില് കൊ എന്നാ കൊറെ പേരാണെന്നുണ്ടെങ്കിൽ കല്യാണം വിളിച്ചെല്ലയുള്ളൂ ആഹ്‌ വിളി ച്ചെയ്ന് പോയാ പോരെ എന്നും പറഞ്ഞു പക്ഷെ നമ്മളെ കൊണ്ടത് പറ്റൂല കല്യാണത്തിന് എന്തേലും കൊടുക്കാതെ എങ്ങനെയാ പോന്നേ വിളിച്ചിട്ടൊന്നും കൊടുത്തില്ലല്ലോ അതുകൊണ്ട് കല്യാണത്തിന് പൊവ്മ്പോ ഗിഫ്റ്റ് വാങ്ങിക്കണം ഗിഫ്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെ വീട്ടീന്ന് തരൂല്ല ഹലോ ഹലോ ഹലോ ഹലോ ഹലോ